ഓഹ്
ആഹ് കേക്ക്ണ്ടോ?
ആഹ് കേക്കുണ്ട്
എന്താ വർത്താനം
ന്നല്ലെത് എന്താ ഔട്ത്തെ പാട്?
എന്താ മഴായിട്ട് ഇങ്ങനെ പോണ് മഴ ഇണ്ടോ?
മയഇല്ല്യാ ഇപ്പൊന്ന് മാറീ
ഏഹ് ഇന്ന്ണ്ടായിനോ?
ഇണ്ടായിര്ന്നു പെയ്യാതിരുന്നാമതി പണിക്കാര് ഉണ്ടെടോ അതേ
ആഹ്, ആഹ് ശെരി അയ്ന് അങ്ങൻത്തെദിസംന്നെ ഒരു മയക്കൊരു പെയ്യലഇന്നലെ തീരെ മഴല്ലെനു ഔടെണ്ടായ്നോ?
ഇന്നെലെ ഇണ്ടായിരുന്നില പിന്നെ അയ്ന്റെ വടേല് പെട്ടെന്നൊന്ന് പെയ്തല്ലോ?
ഇവടെ പെയ്തിട്ടെന്നല്ല ഇന്നെലെ ഫുള്ള് വെയില ഇന്നലെ രാവിലെ മുതൽക്ക് രാത്രി വെരെ വെയ്ലെന്നെ. പിന്നെ രാത്രി എപ്പളോ ചാറിപോയി തോന്ന്ണ്ട്.
ഇവടെ വെയ്കുന്നേരംഒന്ന്പെയ്യ്ത് അപ്പോത്തിനൊര് ദാർപ്പായി വെലിചെട്ടി.
ആഹ് കയ്യാനായില്ലേ പണി?
കെയ്ഞ്ക്ക്ണ് കൊർച്ചും കൂട ഒള്ളു ഇനി ബാക്കി പിന്നെ ഇഞ്ഞി ഇട്ക്ക്ണില്ല സിമെന്റ് കൊടുന്ന് വെച്ച കട്ടാവുച്ചിട്ട അതോണ്ടാണ് ചെയ്യിക്കാൻ പിന്നെ ഇനി മഴയൊക്കെ മാറിക്കോട്ടെ ആറ് ചാക്ക് സിമന്റെ എർക്കീക്ക്ണ് ആഹ് അവര്ക്ക് കഞ്ഞി കൊട്ത്ത്
ഏഹ് കഞ്ഞി പത്ത്മണിക്ക് കഞ്ഞിയാ
ആഹ് പത്ത് മണിക്ക് കഞ്ഞിയാണ്
ഏഹ് ര രണ്ട് നേര്ത്തെ ചെലവ്ഇണ്ടാവുംലെ
ആഹ് രൻ ആ ണ്ട്
ആഹ് നമ്മളെ ഇവടെന്നും അങ്ങനെയല്ല ആ ഇവടെ ഒരുനേര്ത്തെ ഇണ്ടാക്കൊള്ളു
ഉം ഉം
രാവിലെ വെരുമ്പോ ചെറി ചെറു കടിയും ചായയും കൊടുക്കും പലഹാരം എന്തെങ്കിലും വെച്ചു കാട്ടി പിന്നെ അത് കഴ്ഞ്ഞിട്ട് പിന്നെ ഒരു പയ്നൊന്നണി പയ്നൊന്നര ഒക്കെ ആകുമ്പോ ഓല് ചോർതിന്നും പയ് പന്ത്രണ്ടണിക്കെആവും ആ ചോറിന്നാ പിന്നെ ഓല് ഉച്ചെക്ക് ആ പണിനിർത്തിയാണ്ട് പോവചെയ്യാ
ഉം ഉം അങ്ങനീണ്ട് വടെ അങ്ങനെ വെയ് ചെയ്യുന്നോരുണ്ട് പക്ഷേ
ഇങ്ങനെത് രണ്ട് നേർത്തെ വ് ഇത്ള്ളോല് വൈക് അഞ്ച്മണിവെരെ പണിയെടുക്കൂലേ
ഇല്ല നാലെര
ആഹ്
അത് വെരാണ്ട് മുട്ടി ഫുഡ് മീന് കറിഇണ്ടാക്കി കറിംവെച്ച് പിന്നെ പൊര്ച്ചും ചെയ്ത് പപ്പടോം ഉപ്പേരിം ആഹ് ഒര് എട്ട് മണിക്കോവും എ
ഏഹ് മൂന്നാളും ഒരു സ്
എട്ടര ആവും അങ്ങനെ അപ്പം മൂന്നാല്
മൂന്നാളും ഒരു സ് ഒരു സ്കൂളിലന്നെ മൂന്നാളും
ആഹ് ഇപ്പൊ മൂന്നാളും ഒരു സ്കൂളിലാണ്
ആഹ് അടുത്തന്നെയിക്കു
അടുത്തൊന്നല്ല ആയിരത്തി എമ്പത് റുപ്പിയണ്ട് ബസ് ഒരാക്ക് ഒരാക്ക് ആഹ് പ്രൈവറ്റാണ്
ഏഹ് ഇവിടെ കയിഞ്ഞാ ഗവൺമെന്റിലാ പോണെ അതോണ്ട്ന്നെ അത്ര പ്രശ്ന ഇല്യ
ഉം
ബസ്സിന് പൈസ ഉണ്ടാക്കണം എന്നുള്ളൂ ഇവിടെ ബസ്സിന് ചേർത്ത് രണ്ടാമത്തോള് പോകണടുത്ത് മുന്നൂറ്റി അമ്പത് ഉറുപ്പിയേള്ളൂ
മറ്റോള് ലൈൻ ബസിന് പോവല ഹലോ
ഇപ്പർത്തുണ്ടെങ്കി തെർക്കട്ണ്ടായിന്നില
റെയ്ഞ്ച് കൊറവ്ണ്ട്
റേഞ്ച് പോവുണ്ട് ല്ലേ
ആഹ് ആഹ്
ഈട് അടുത്തേ മദ്രസ ഇല്ല അതാണ് പ്രശ്നം
ഏഹ് ഇസ്കൂൾ മദ്രസ ഉള്ളേലാ
ആഹ്. അതിപ്പളും
ആഹ് ഓലേതാ ഏ പി സുന്നിയോ ഇ കെ സുന്നിയോ
അതൊന്നും എനിക്കറിയില്ലടി
ഇവിടെ ഇവിടെ മൂന്നെണ്ണാ
ഹ്
ഇവിടെ ഏ പി ഉണ്ട് യി കെ ഉണ്ട് മുജാഹിദു ണ്ട്
ഉം ഇതാ മുജാഹിതന്നുല്ല ഉം സുന്നിയന്നേണ് സുന്നിയാണോന്ന് അറിയില്ല
ഉം
മോളൊറങ്ങീട്ടില്യേ
മോന മോന
ഏഹ് മോനാണ് ആഹ് ഉം ഉറങ്ങീട്ടില്യേ ഉം എത്രായിപ്പോ?
ഓനിക്ക് ഒമ്പതാമത്തെ മാസായി
ഏയ് നടക്കുവോ?
നടക്കുന്നില്യ മുട്ടൂത്താ നോക്കുള്ളൂ അയ് കൗലാന വൈകി ആറ് വയസായി കവുന്നപ്പോ.
അഹ്ശരി
ഓനെ പനീം കഫക്കെട്ടൊക്കെ ആയിട്ടേ
ഉം ഉം
ആഹ് തൊടക്കത്തില് കടുത്തി ഇടാതിന്നിട്ട് തീരെ കെടക്കൂല
ഉം ഉം
കടുത്തിട്ടാലല്ലേ കുട്ടികളിങ്ങനെ
അതന്നെ കെടുന്നാലേ കൗലാനും നോക്കുള്ളൂ
അവ് ഞാ ഇൻ്റാടാ ആയപ്പൊ ഞാനാ അറിഞ്ഞില്ല എല്ലാരും എടുക്കാണ്ടായിനി ഇവിടെത്തിയപ്പാട് ക്ഷീണടാറിഞ്ഞി ആരു ഇല്യ കുട്ടികള് പോയ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ വൈകുന്നേരം അഞ്ചണി ആകും പണിയൊ ക്കെ കഴ്യണെങ്കില്
ഏയ് അവിടെ എല്ലാരും ഉണ്ടാവോക്കാറല്ലേ
എന്റെടെന്റെ ഇമ്മിം ഞാട പ്രസയിച്ച കെടക്കുന്ന ടൈമിൽ അഞ്ചത്തിയും കുട്ടികളൊക്കെ ഉണ്ടായിനി.
ഉ ഉം
ഉമ്മക്ക് സഹായിക്കാൻക വേണ്ടി യാട്ട്
ഉ ഉം
പിന്നെ ഇവിടെ ആരു ഇല്ല ഇവിടെ ഞങ്ങളെന്നെ ഉള്ളൂ.
ഉം നിൽക്കാൻ ആളുണ്ടായിന്നോ?
നിക്കാൻ ആളില്ല ഒരു പത്ത് ദിവസം ഒരു പെണ് വന്നീനി കുളിപ്പിച്ചാന് പിന്നെ ഈ ഉഴി കുളിപ്പിച്ചാട് കുട്ടിനെ ഇന്നിം കുളിപ്പിച്ച് പോവ്ണ പെണ് വന്നിനി
ഉ ഉ പിന്നെ പ
അഹ ന്നുല്യ ഒ കുളിപ്പിച്ച നമ്മള തന്നെ ഉഴിഞ്ഞാ നിർത്തി
ശരി
ഇനക്ക് ണെങ്കില് ഇനിക്ക് പോരോന് അതിനോട് ആ ഫസ്റ്റിൽ ഉഴിഞ്ഞഞ് കുളിച്ചാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഒരു കുട്ട കുട്ടിനൊ കുളിപിച അയിനുംമണം അഞ്ഞൂറ് ഉപ്പ എടുക്ക. അപ്പെ ന്ന വണ്ട നിർത്താന്.
എല്ലാ അപ്പൊ തിരുമ്പാനൊക്കെ
തിരുമ്പാന് വേ അതിനകത്രൊന്നും ഉണ്ടാവൂല്ല ഓന്റെ മാത്രംമേ ഉണ്ടാവലുള്ളൂ. ഇന്ത്യ അയന് തൈലൊന്നും തേക്കാത്തതിനോട് അധികം ഉണ്ടാവില്ലല്ലോ.
ഉം
ആ പിന്നെ ഞാന് ഓള് അഞ്ചത്തിണ്ടായിന്. ഓളും തരുമ്പും ഉമ്മിം തരുമ്പും. പിന്നെ ഒരു ഏ
മറൊന്നുമില്ല അനിക്ക്.
ഏ ഇല്ല എന്റെടെനാല് പെൺ കുട്ടി കളാ
ഏ ആ ശരി.
നാത്തൂമരില.
ഏ എല്ലാരും കല്യാണം കഴിഞ്ഞാ.
ഓ എല്ലാരുംകല്യാണം കഴിഞ്ഞ് ആ ച ഇതൊക്കെ വപ്പ സമയത്തിന് കഴിച്ചീണ്.
ഉം
എല്ലാരും പതിനെട്ട് വയസ്സപ്പ ഇങ്ങിയി അതൊണ്ട് പോല് കുടുങ്ങി ആരും ഇല്ല. ഇപ്പ ഇവിടെ വന്ട് ആട് പോയി ഇമ്മിം വാപ്പിം ഇവിടയിന്. അവിടെ ച ചക്ക ഉണ്ട അവ ചക്കണ്ടോ അവക്ക് ചക്കല്ലേ അവിടെ.
അഹ് ശരി
ചക്കക്ക് കുള ങ്ങക്ക് ചക്ക ഉണ്ടോ?
ഇതാ ചക്കത ഞാൻ നോ
ഉ ഉ്
ഞാൻ ചട്ട വെടിത്തച്ചിരുന്ന്. അപ്പൊ പണിക്കാര് പറിഞ്ഞ് ഞങ്ങക്ക് വൈകുന്നേരം ച പിന്നെ അതിന്ന് ചോളപ്പറച്ചിട്ട് തരണം പറഞ്ഞ് അപ്പൊ ഞാനിപ്പോ ച അവര് ചോളപ്പറച്ച് തന്നപ്പോ ഞാനൻത് കൊണ്ടോ കൊടു അപ്പൊ ഞാൻ ചോദിച്ചങ വൈകുന്നേരത്തിന് ഇ ഇത് കേടരും അപ്പൊ ചക്കറിയും ഉണ്ടാക്കൂല്ലേ. അങ്ങനെ ഉണ്ടാക്കി തരത്തോണ് അപ്പൊ ആന്ന്റിഞ്ഞ്.
ചക്കനോട് കറി ഉണ്ടാക്കെങ്ങള്.
ആഹ് ചക്കട്ട് കറിം ണ്ടാക്കും.
ആ എങ്ങനെ
ചക്ക നല്ല വേവിക്കുക. പൗത്ത ചക്ക പൗത്തത് ആഹ
വരിക്ക ചക്കനാണല്ലേ?.
ആഹ്
ആഹ എന്നിട്ട്.
എന്നിട്ട് നല്ല നുറുക്കും, ചെറുതാക്കി അരിയാ
ആഹ്
എന്നിട്ട് അത് നല്ല വേവിക്കുക.
ആഹ്
എന്നിട്ട് തയ്ക്ക് തേങ്ങ കൊതെടുക്ക വെന്തന് ശേഷം.
അർക്കാതേ അച്ചേക്കോ?.
ഈ തേങ്ങ ചിരണ്ടിട്ട് ഇട്ട് കൊടുക്കുക.
ആഹ ആഹ
എന്നിട്ട് അതിൽക്ക് കുറച്ച് പൊടി കലക്കിങ്ങാണ്ടും അത് ഒഴിച്ചു കൊടുക്ക നട്ട് ഇങ്ങനെ ഇളക്കി ആ അരിപ്പൊടി
ആഹ്
എന്നിട്ട് ഇളക്കി കൊടുക്കുക, അത് ഒരു നുള്ളിപ്പൂ ഇട്ട് കൊടുക്കുക.
നല്ല രസാ
ആഹ് രസാണ് ചക്കക്കറിന്ന് പറിം
ഉം
അപ്പൊ അങ്ങനെ ഉണ്ടാക്കട്ടെന്ന് ചോദിച്ചപ്പൊ ആന്ന് പറഞ്ഞു ഏ
ഉം ഇവിടെ വേറെത്തൊക്കെ ഉണ്ടാക്കേണ്ട് ചക്കനോട് ച ചക്ക പൊരിയും
ഉം ചക്ക പൊരിച്ചു ഇന്നലെ മിനിഞ്ഞാന്ന്. അപ്പൊ അയിന്റെ ഒരു കഷ്ണം എര്ഞ്ഞിന്ന് അപ്പൊ അത് ഇങ്ങനെ ഇണ്ടാക്കാ
ഈ മഴക്കാലായാ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളെ തോനെ ഉണ്ടാവുള്ളു.
ഉം ഞാനപ്പ അവരോട് പറഞ്ഞിക്ക്ണത്. ചക്കട്ടച്ചാല് ചക്കട്ടച്ചാ ഏതായാലും ഇടക്ക് എന്തെലും തിന്നണ്ടോന്ന് ചോയ്ക്ണ കാണാ ചക്കട്ടെച്ചാലും ചക്കര
ഉം
ഉം
ഇവിടെ ഞങ്ങൾ വൈകുന്നേരം തന്നെ ഉണ്ടാക്കല് ചക്കനോട് അടു ഒട ചിട്ട് തേങ്ങൊക്കെ ഇട്ടാട് കൂട്ടാൻ പോലെട് ആക്കല
ആന്ന്
അതും എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും
ഉം
നല്ലതു ആണ് തിന്നണത്.
ആഹ് ചക്ക നല്ലതാണ്. നമ്മള് തിന്നൂലാന്ന് ഒള്ളൂ.
ആ അവ് ഇവട്ന്നാട് പുറത്ത് പോയി നോക്കണ്ടേ ചക്കന്റെ പൈസ പൈസ വെണെങ്കില് ചെറിയൊരു ചെത്തിന് ഇന്നാളെ ഞങ്ങള് പോരു വെറുതെ ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട് അപ്പം വില അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ ചുരത്തുമന്ന് വയനാട്ന്ന് വരുമ്പോ കുഞ്ഞ് ഒരു കുഞ്ഞ് കഷ് കഷ്ണ അയ്മല് ആകെ നാല് ചൊളെറ്റള്ളൂ എഴുപത്തഞ്ചുർപ്പിയാന്ന്
ഉം ഉം ഇവിടെ ഞമ്മളോടുന്ന് കൊണ്ടു പോകുമ്പം വിലല്ലെടീ ഇവിടെ നിന്നാണ് പതിനഞ്ചുർപ്പി ഒരു ചക്കക്ക് കൊണ്ട് പോയത്.
ആഹ് എത്താപയ്നോട്ല്ലേ അതൊക്കെ പറ്റിക്കാണ്.
ആഹ് ഇവട്ന്നട് കൊണ്ടായ പിന്നെ ഒരു വിലയുണ്ട്
ആഹ് ആ ഇവിടുന്ന് ഓല് കൊണ്ടയിട്ട് അവിടെ കൊണ്ട് പോയി നല്ല പൈസക്ക് വിക്കുയേ
ഉം ന്നാള് തൊള്ളായിരം റുപ്പ്യക്ക് ചക്ക വിറ്റെന്ന് പറഞ്ഞ്
ഏ ആഹ് ആ ഇവിടൊക്കെ പ്ലാവ്മേ വീണ് പോവാ വെറുതെ
ഉം അപ്പൊ ആരും വെരൂല്ലേ ചക്കക്ക്
ച ചക്കക്ക് തടുത്തുള്ളോൽ ഒക്കെ കൊണ്ടോവും
ഉം അല്ലാ വണ്ടിക്കാര് വരൂല
ഉം വണ്ടിക ഇതിലെ ഇതിലെ ഇതരെ വരുന്ന കണ്ടില്ല ഞാൻ പറയല ആരണ്ടെ കൊടുക്കേനി ചക്ക ഇഷ്ടന്മാതിരിണ്ട് തുരുതുരാ ചക്ക ഒക്കെ വീണ് അങ്ങനെ പോയിട്ട് കൊത് ഇന്ന്കൊത്ക് ഇങ്ങട്ട് നർണ് ട്ട് മനുഷ്യന് കടിച്ചിട്ട് നിക്കാൻ വെയ്യ ഇവ്
കൊതുകോ പൃക്കേ
ആഹ് അതും ഉണ്ട്
പിർക്ക ഐലപ്പറാണ്
ഉം
എട്ത്ത് പോവുമ്പോത്തിനും ഭൂന്ന് വറിം
ആഹ് അട്ക്കള വൃത്തിയാക്കിയാല് വൃത്തിയൊന്നും ഇല്ല എവറ്റങ്ങള് ഇങ്ങനെ അവൗത്ത് പാറീറ്റേ
ആഹ് എടങ്ങറാണ്
ഇത് അപ്പർത്ത് എത്താഇവടെ വൃത്തിയേട് വൃത്തൈ ഇല്യാത്തത് ചോയ്ച്ചും ഞാന് വൃത്തില്യാഞ്ഞ്ട്ടെല്ലടെ ഡെറ്റോളുണ്ടെെരി അറിം ഞാൻ ഡെറ്റോള്ട്ട് തൊടച്ചാ അപ്പൊ കോർച്ചേരം ഒരാക്കണ്ടാവും
ഏഹ് ഡെറ്റോള് ഇട്ട് തൊടച്ചാ പോവോ
ആഹ് ഡെറ്റോള് ഇട്ടൈന്റെ ഐന്റെ വാസന ഇണ്ടായാല് കൊർച്ചേരം ഇത്റ്റകള് വെരൂല
ഏഹ് ഇന്ന ഞാൻ ഇങ്ങനെ ചെയ്തോക്കട്ടെ
ഉം ഡെറ്റോള് തൊടക്ക്ണ വള്ളത്തില് കലക്കിയാവതി
ഉം ഇന്ന സെരി
ഇന്നാ ഐക്കോട്ടെട്ടൊന്നാ